യെസ് ആഹ് കേൾക്കിണ്ട്
ആഹ് പിന്നെ എന്തൊക്കാ
പിന്നൊക്കെല്ലേ ചെടിയൊക്കെ ഇണ്ട് പെരേല്
ചേടി കൊറച്ചൊക്കെ കുഴിച്ചിട്ടണ് അല്ലല്ല ഓടെന്നേലക്കവരുമ്പങ്ങനെ കൊണ്ടോവരു കാണുമ്പോ ഇപ്പാ - പേപ്പർ പൂവിയിന്റെ നേരാലെ
ആഹ് ആഹ് ബാഗം വില്ല ആഹ്
അവിടെണ്ടാ
ഇല്ല ഇവിട ഇല്ല ഇവിട ആദ്യക്കെ ഇണ്ടായനെ ഇപ്പ പിന്നെ പിന്നെ അത് കണ്ട് നോക്കലില്ല ചെടിയൊന്നും
ആഹ്
പിന്നെ മുറ്റക്കെ ഒന്ന് ലെവലക്കാണ്ട് അപ്പ പിന്നെ ചെടിയൊന്നും വെച്ചിട്ട് വല്യ കാര്യല്ലാ ചാരിച്ചു
ആഹ് ആഹ്
മുറ്റക്കൊന്നും വൃ അല്ലകൊറച്ച് പോവാണ്ട്
ആഹ് ആഹ്
പിന്നെന്താ മക്കളൊക്കെ എപ്പളായെത്ത
അഞ്ചേകാലാവവുംഅവസാന ട്രിപ്പാ
ഏഹ്സ്കൂൾബസ്സിലാവൂലേ
ആഹ് ആഹ്
ആഹ്
പത്തെകാലെകും പോകണെങ്കില്
ഏഹ് നേരം വൈകോ പോവാന് നേരംവൈക്യാല് ആഹ് അല്ലെലുംനേപോവുമ്പോ നേരത്തെപോയാരുസുഖ
ആഹ് ആഹ്
ഇത് പത്തെരൊക്കെ പത്തേകാലൊക്കെവുംപറയും
പത്തെഇരുവതെന്നാവും
ഏഹ്അപ്പൊകൊറേടൈമ്ണ്ടല്ലോ ആഹ് രാവിലെകൊറച്ച് ടൈമണ്ടാവറി
ആഹ്ണ്ട്
ആഹ്
അയിന് മോന് മദ്രസ്ട്ടന്നഒന്നാണ്ട് ഒരുങ്ങിട്ടൊരിങ്ങിട്ടുണ്ടാവൂല
ആഹ്ഓല്ക്പിന്നെങ്ങനെണ്ടാവും
ആഹ്
ഒരിങ്ങാല് ണ്ടാവൂല
ആവുല
പിന്നെന്തൊക്കെ?
പിന്നെന്തൊക്കെയാണ്ങ്ങനെ പോണ്
വീട്പ്പെല്ലാപണിയും കഴിഞ്ഞേക്കൂലേ
ആഹ് എല്ലതുംകയിഞ്ഞ്
ആഹ്
ഓരൊന്ന് രോന്നങ്ങനെടുക്കും.
ആഹ് ആയന്നെനമ്മള കയിയൊള്ളുഎല്ലാ ഒറ്റടിക്ക്കഴിയുലല്ലോ
ആഹ് എത്രസെന്റ്സ്ഥല
ഞങ്ങള്തൊമ്പതേക്കാല്
ഏഹ് അത്രണ്ട്ല്ലേ
ആഹ്
മുറ്റക്കെണ്ടാവല്ലോകൊറേ
ഉംകൊറച്ചൊക്കെണ്ട് ഇഞ്ഞുംകൊറെേപണികളൊക്കെണ്ടായിനുംമതില് ഇതാക്കാനും ഒക്കെണ്ട് ഒന്ന്റെഡിയായികിട്ടില്യ
ആഹ് ആഹ് പിന്നെ
പിന്നെ
പിന്നെന്തൊക്ക്യാ? അങ്ങനെപോണു.
ഉം അട്ത്ത് തോടോ കൊളോ അങ്ങനൊക്കെണ്ടോ?
ഇല്ലല്ല
ഏഹ് വെള്ളക്കെ കെണറ് അങ്ങ കെണറില്ലേ?
കെണറ്, ഞങ്ങക്കില്ല തറവാ ട്ട്ലെ കെണർലാ. ആഹ് അവ്ടെ മോട്ടർ വെച്ച് ണ്.
ഏഹ് വെള്ളണ്ടാവോ വേനൽക്കൊ
ആഹ് കൊയ്പ്പൊന്നുല്ല അവിടൊക്കെന്നെ രണ്ട് മൂത്തച്ഛമാരോട്ക്കും, തറവാട്ട്ക്കും, ഞങ്ങക്കും.
ഏഹ് ഏഹ് നല്ലതാണ്. മാഷ ഷ അള്ളാ വള്ളണ്ടാവട്ടെ.
ള്ളണ്ടാവട്ടെ. അല്ലെങ്കി കുടുങ്ങിപോവൂലെ എല്ലാരും കുടുങ്ങും ആർക്കും ഇല്ലാ
വെള്ളലാഞ്ഞാ പിന്നെപ്പെന്താ?
ആഹ് അതേമാതിരി ഒരീസാണ്ട് വറ്റി ഇപ്രാവശ്യം. ആദ്യായിട്ടാണെലോ വറ്റല്.
ആഹ്
ഞങ്ങള് മോട്ടർ ഇട്ടോക്കുമ്പോ വെള്ളം കേർണില്ല. അപ്പൊ വിചാരിച്ച് മോട്ടർ കേടന്നാണംന്ന് വിചാരിച്ച്. ആഹ് അപ്പം പിന്നെ വൈകുന്നേരം ഒന്ന് പോയോക്ക്യതാ എന്താ സംഭവന്ന് നോക്കുമ്പം വെള്ളം തന്നെല്ലയ്ല്. അയ്ന് ആകെ മറച്ച് വെച്ചിട്ട് ആകെ അയ്ലൊന്നും ചാടാതക്കാൻ വാണ്ടി. ഇങ്ങനോരൊന്നും ങ്ങനെ വെച്ച്, അപ്പൊ പിന്നെമ്മള് അങ്ങനെ നോക്കൂല. ആഹ് പിന്നെ അയിൻ്റെ പിറ്റേന്നന്നെ നന്നാക്കി എല്ലാരും കൂടിയാണ്ട്.
ഏഹ് ഏഹ്
വെള്ളം ഇല്ലാഞ്ഞാലേ
റ്റാ ആഹ്
പിന്നെ പൊഴൊന്നും ഇല്ലേക്കു ലെ അട്ത്ത്? ആഹ് തിൽ കെണറ്ണ്ട്.
ആഹ്
വെള്ളുണ്ട് വറ്റലൊന്നുല്ല ഇതരെ വറ്റീട്ടില്ല.
ആഹ് പിന്നെ
പിന്നൊക്കെ അങ്ങനെ പോണു.
ഇന്നെന്താ മോൻ വരുമ്പം കൊട്ക്കാ, ചെർത് വരുമ്പം?
ഓന് പിന്നെ അങ്കൻവാടിന്ന് എന്തേം തിന്ന് ണ്ടാവും. ഇപ്പൊ വൈകുന്നേരം പോരുമ്പം കൊട്‌ക്ക്വല്ലോ.
ആഹ് ആഹ് ആഹ് ഇപ്പയ്ന് പണ്ടത്താതിര്യൊന്നല്ലാ അങ്കലവാടി
ആഹ് ഇപ്പ അങ്കൻവാടിയൊക്കെ നല്ല സെറ്റപ്പാണ്.
അമ്മളൊക്കെ ആയന്ന് എ ന്തേനി ഇണ്ടായ്ന്യേ. ഒന്നുല്ല. ഉപ്പ് മാവ് അതെന്നെ ഇപ്പ ആഹ് ആക അതന്നെ പിന്നെ ഒര ചോറും. പോരാൻ നേരത്തല്ലേന്യോ ഉപ്പ്മ്മാവ്? തൂക്കാത്രം കൊണ്ടോവാ
ആഹ് ഇപ്പങ്ങനല്ലേ. ഇപ്പൊ ഉച്ചക് രാവിലെ വന്നാലൊന്ന്ണ്ട്. പിന്നെ ഉച്ചക്ക് ണ്ട് പിന്നെ പോരുമ്പം നല്ല എന്തോ പല ഐറ്റംസിലാണ്. ഒരിസം പായസാണെങ്കില് ഒരിസം വേറ
ആഹ് ആഹ്. പറഞ്ഞയച്ചിട്ടാ പോയിട്ട്യാ സുഖാണ്.
ഉം പോവാൻ മട്യേനി ആദ്യൊക്കെ ഇപ്പ പിന്നെ കൊഴപ്പല്ല.
ആഹ്
ഇൻ്റൊക്കെ നല്ല കരച്ചിലേനി അ പിന്നെ ഞാമ്മക്കന്നെ സങ്കടം വരും കൊണ്ടയാക്കണ്ടാന്നൊക്കെ വിചാരിക്കും. പിന്നെ എല്ലാരും പറഞ്ഞ്. പിന്നെ ഓവല്ക്കന്നെ ശീലാവും ഇപ്പൊ ഇപ്പൊ ഞാൻ നമ്മക്കൊരു ചലപ്പോ നമ്മക്കരു ടൈം ഇല്ലാതാവുമ്പോലും നമ്മകെന്തെങ്കിലും ഒ വരുമ്പൾ നമ്മൾ വിചാർച്ചും ഇന്ന് കൊണ്ടര. ക്കണ്ട അംഗൻവാടില്ല നമ്മള അത്ര നിസാര ആക്കൂലല്ലോ അതന്ന ആഹ അപ്പൊ ഓൻ പറയുന്ന് ഇന്ന് ലീവ് ആക്കണ്ട മങ്ങള് ലീവ് ആക്കിയതല്ലേ അറിയോ.
ആഹ് ആ.
ഒൽക്ക് എന്നെ ലീവാക്കണേനന്നൊരിത്.
എന്ത് എണ്ടാവും
ഉം ടീച്ചർ പറഞ്ഞാണ് ലീവ് ആക്കരുത് എന്നൊക്കെ ആക്കെ പറയൂ.
ആഹ് ആ.
ചിലപ്പ ഇന്റെ ഇതിന് ചിലപ്പി ഒരു മടിയക്കാരെ കൊണ്ടോ ആക്കണ ആലോചിച്ചുപ്പോള് കുറച്ച് പോകാനുള്ളൂ. ഇന്നാല് ഒരു മടിയ ആവും എനിക്ക് തോന്നും. ചില ടൈമിലിട്ടോ. ഇപ്പോളൊന്നുമില്ല. ചിലപ്പ വിചാരിച്ച് കൊണ്ടെ ആക്കാം. ന്നമ്പിടെ ഇണ്ടായ പിന്നെ. ത്തിന് സമയക്കില്ല. ഓന്റെപ്പം അങ്ങനെ നടക്കേണ്ടി വരും. ഓനെ ഇട്ക്കക അല്ലെങ്കിൽ ഓന്റെ ഒപ്പം കിടക്കുക പറഞ്ഞാട്ട് അങ്ങനൊരു ഇതാ
ആഹ്.
പിന്നെ എപ്പോഴും കരഞ്ഞോണ്ടേ കരല്ലേ.
നാലു വയസ്സായ.
ആ നാല് ജൂണക്ക ആവും.
ആഹ്.
സ്കൂളിൽ ആക്കണ അതെ. പിന്നെ അതിന് മാത്രം കണ്ടിട്ട് ബാഗും ഇതും ഇട്ട് പോവാൻ മാത്രം. യില്ലന്ന് തോന്നിയപ്പയാ പിന്നെ ആ ഇല്ല പിന്നെ അഞ്ചാവല്ലോ ജൂണ്. ഈ ഇരുപത്തിനാലാം തീയതിക്ക് നാല് നാല് വയസ് ആവും.
ആഹ് അപ്പൊ കറന്റായിക്കാള് അഞ്ച്.
അഞ്ച് കറന്റാ അപ്പൊ ഞാൻ പിന്നെ ചേർത്തണം വിചാരിച്ച് ഇനീ പ്രാവശ്യം അപ്പൊ പിന്നെ എല്ലാരും പറഞ്ഞേന് ചേർത്തണ്ടാ പിന്നെ അത്താണൽ. അതിനത്ര ഇതില്ല ആള്, കാണാ മാത്രം അങ്ങനെ നാല് വയസ്റ്റ് ചിലൾക്കുണ്ടാവില്ലെ, ഒരു വളർച്ച കുറച്ചൊക്കെ ഒരു ബേഗൊക്കെ ഇട്ട് പോകാനുള്ള ഇതുണ്ട്. ഉണ്ടാവുമല്ലോ, എൽ കെ ജിലാവന്നത് നല്ല ബുക്സും. തോന്നണ്ടല്ലോ, ബുക്കൊക്കെ പഠിക്കാൻ എന്തിനും. ആഹ് അപ്പൊ പിന്നെ അങ്ങനെ നിന്ന്.
ആഹ്.
ചേർത്തിയില്ല.
ആഹ്.
അടുത്തെല്ലാം ചേർത്താ വിചാരിച്ച് പിന്നെ ഓന്റെ ഇപ്പോള്ള പോലൊന്നും ആരും ചേർത്തില്ല. എല്ലാരും അടുത്തല്ലാർന്നതു കൊണ്ട് പിന്നെ അങ്ങനെയായിരുന്നു.
വാപ്പേയും.
ഉം മറ്റേവലൊക്കെയും നാലില് ചേർത്തിയും ചെയ്തീനി. അപ്പൊ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു സങ്കടം മറ്റേവലൊക്കെ ചേർത്തിലെന്ന്. ആഹ് ആവണം ആഹ് അതന്നെ. പിന്നെ ഏപ്രിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലേന് അപ്പൊക്കെ ആണെങ്കിന്നോ. പിന്നെ ഇത്പ്പോ ജൂണിക്കാണ്ടാ ആവണുള്ളൂ. ഉ അപ്പ പിന്നെ അങ്ങനെ നിന്നോട്ടെ ഇനി അടുതൊല്ലം ഏതായാലും ആക്കാവിചാരിച്ച്.
ഉ പിന്നെ.
മോൻക്ക് ഇപ്പ എത്രായി.
ഓനി ഏഴരൈ വയസായി.
ഏഹ് ഏ
അന്റെ വൽതിന് പന്ത്രണ്ടേക്കാരം കയ്ഞ്ഞോ.
പന്ത്രണ്ട് ആ ഈ മെയ്ലേനി ഓന്. മെയ് ഏഴാംത്യക്ക്‌ പന്ത്രണ്ടായി.
ആഹ്.
മക്കളൊക്കത്ര പെട്ടെന്നാ വൽ
വൽതാവ്ണ്. എത്ര കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ആഹ് ഏതാ കൊല്ലം ഏതേനി
രണ്ടായിരത്തി പയ്മൂന്നില് ഫെബ്രുവരി പത്ത് സെയിമ ഹ് ഹ് അതാ
ഇമ്മാ.. ഫെബ്രുവരി പത്ത് രണ്ടായിരത്തി പതിമൂന്ന്
ഏഹ്..
ജനുവരി പതിനൊന്നിന് നിക്കാഹും ഫെബ്രുവരി പത്
ന്റെ രണ്ടൊപ്പന്നെണ്
ഏഹ് ആഹ്.
അങ്ങനെമ്മള് ഇതരെ കണ്ട കേട്ട് ട്ടില്ല അങ്ങനെ സൈം ആവിണത്. എവിടെങ്കിലൊക്കെണ്ടാവും. ഞമ്മള അറീല
ത്രെ വരെ പട്ച്ച്
ഞാൻ പ്ലസ് ടു
ഏഹ്..
ങ്ങളോ?
അഅന്നെ പ്ലസ് ടുന്നെ
ഉം പിന്നൊന്നിനും പോയില്ല
ആഹ്
എല്ലാരും പോവാനൊക്കെ പറ്യും. പിന്നെ എത്തപ്പാ എത്താ ആ പഠിപ്പിന്റെ ടച്ചൊക്കെ വിട്ട്
ആഹ് അതന്നെ
ഉം.. ദെത്താണ്ത് കുട്ട്യാക്കെന്നെ പർഞൊട് ക്കാൻ സെര്ക്ക് അറീല ഉം അതന്നെ ഇപ്പത്തെ ഓരോ പഠി പ്പ് ന്നെ ന്നെ നമ്മളന്നെ തല തിര്ഞ്ഞോവും. എത്താണ്തൊക്കെ ഒന്ന് നോക്കുമ്പോ
ആഹ്.
പിന്നെ കൊറേക്കെ ഗൂഗിളും ത് ലൊക്കെഅട് ച്ച് പർഞ്ഞൊട്ക്കല, പറയാണ്ടോ ആഹ് അതൊക്കെള്ളോണ്ട് സമാധാനം ല്ലെങ്കിലോ ഈ മക്കളെടേ മാനം കെടും
ആഹ്
ക്കളറിണ്ട്, ഇങ്ങക്കെത്തും അറീലാന്ന്
അറീല, ഞമ്മളിപ്പത് പഠിപ്പ്ർത്തീട്ട് പത്ത് പൈമൂന്ന്
അതന്നെ ഓ പർഞ്ഞിട്ട് ഇല്യല്ലോ നമ്മള് വല്യതില് പറയാ അങ്ങൾ പഠിച്ചീനീ അങ്ങനാക്കീനി അറ്യും. ഔടെ ന്നിട്ട് ഓലറിം, ഇത്ണ്ട് പർഞ്ഞെരിന്നാല് അർഞ്ഞാ പിന്നാകെ കുട്ങ്ങി, പിന്നെ യൂ ട്യൂബും ഗൂഗ്ളൊക്കെള്ളതോണ്ട്പിന്നെ സമാധാന
ആഹ് ആഹ്..
അയ്‌ലങ്ങട്ടട്ച്ചും
ആഹ്..
എല്ലാ അറീലെയ് ചെലേപ്പൊ പർഞ്ഞൊട് സത്യാ പറിണ അടറീല
അറീലാ. പർഞ്ഞിട്ട് കാര്യല്ല ന്റെ അവസ്ഥ അതന്നേണ്. ചെൽപ്പൊക്കെ മോനെന്തേം പർഞ്ഞൊടു ക്കാന് ഇംഗ്ലീഷ് മീഡിയാവുമ്പോ അയ്ന്റെ ചോദ്യം അമ്മക്ക്‌ട്ട്യങ്കിലല്ലേ ഉത്തരം പർഞ്ഞൊടുക്ക, ഞാൻ മോളോടോയ്ച്ചും തെത്
ഹ് ഹ് ഹ്
ഇച്ച് പിരാന്തുട്ച്ചും വേം
ആഹ് ഞമ്മക്ക് വേം ദേഷ്യം
ആഹ് വേം ദേഷ്യം
ആഹ് ഇന്ക്കും അങ്ങനെ തന്നെ വേഗങ്ങോട്ട് വരും പിന്നെ ഒന്ന് അട ഒന്ന് പറയുമ്പോത്തനെ അടി
എന്താട് ന്റെ അവസ്ഥ അതന്ന ഒന്ന് പറഞ് രണ്ടാമത്തെ തിന് പറിച്ചിലില്ല അടിആകാരം പക്ഷെ പിന്നെ നമ്മക്ക് സങ്കടം വരും പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല ചിലപ്പോ ഒര അടി ചോയിച്ച് വാങ്ങയും ചെയ്യും
ന്നാ ആയികൊട്ടെട്ടോ
ആ എന്നാ ശരി
ഉ